ഹലോ ഉം കേ അഹ് ആഹ് കേക്ക്ണ്ട്.
റ്റും
ഹലോ
ആഹ് കേൾക്ക്ല്ലേ എന്തൊക്കെയ്ണ്ട് വിശേഷം. ഭയങ്കര സൗണ്ട്ണ്ട്. എന്താ അടുക്കളയ്ലാണോ?
ആഹ് ആഹ് അട്ക്കളേലെന്നെ. എന്താ സുഖല്ലെ. എന്ത അന്റെ വർത്താനൊക്കെ
ഞാനിപ്പരാ ഇങ്ങനെ ഇപ്പ ഇവ്ടെ എടെ ഈച്ചണ്ട് സി റ്റൗട്ട്ല് പ്പൊ ബയ
ആഹ്. ഇവടിണ്ട് ഈച്ച നന്നായിട്ട്ണ്ട്. ഈച്ചല്ലാ സ്ഥൽത്തുണ്ട്‌ തോന്ന്ണ്പ്പോ
അതെ, ഇപ്പം ആ മഴയൊക്കെ ആയ്ട്ടെ. ഒരു, പിന്നഅട്, ഭയങ്കരായിട്ട് അട്പ്പിച്ച് മയര്ന്നില്ലേ?
ആഹ് അതെ ഇന്നലൊക്കെ നല്ല മഴയ്ണ്ട്ലേ
ആഹ് ഇന്നലെക്കെ നല്ല മയണ്ട്, ഭയങ്കര സൗണ്ട്ണ്ട്, പിന്നെ എന്താ വെള്ളട്ത്ത് കയ്കാണോ എന്ത എന്തപ്
അല്ല അല്ല ഞാൻ സിറ്റ്ഔട്ടിൽ നിന്നതായ്രുന്നു. അയ്ന്റെ അടുത്ത് വെള്ളം
അയ്ശെരി ആഹ്
പ്പ കൊയപ്പല്ലൽ
ഇല്ല ഇല്ല. ഇല്ല ഇല്ല കൊയപ്പം ഇല്ല. എന്താ പറയാ ഓ ഓ ഇൻക്ക് തോന്ന്ണു നമ്മള് ഒരു ഭയങ്കര കാമായ്ട്ട്ള്ളൊരു ഒരു പ്രദേശല്ലല്ലോ,, അട്ത്തത്തട്ത്ത വീടും പിന്നെ കോയികളൊക്കെണ്ടായിട്ടേരിക്കും സൗണ്ടുകളൊക്കെ ലേ
ആഹ് ആഹ് അതായ്രിക്കും.
ഞാനും അതെ ഇപ്പ ഇങ്ങനെ ഇവ്ടെ സി റ്റൗട്ടിൽ വന്നിര്പ്പോ എന്ത പറയാ താറാവ് കുട്ടമ്മാരും താറാവ് കുട്ടത്തികളും
ആഅആഹ്
കോയ്ളു ഒ
താറാവ് താറാവ്ണ്ടന്റെ വീട്ടില്
ആഹ് താറാവ്ണ്ട്, നിനക്ക് താറാവ് മുട്ട വേണോ?
ആഹ് വേണം. ഞാൻ വെരണ്ട്.
ആഹ് നിനക്ക് വേണെങ്കി കൊണ്ട് പൊയ്ക്കൊ ട്ടോ സത് ത്യായിട്ടും. കാരണം ന്താച്ചാല് വടെ കൊറേണ്ട്.
അല്ലാ താറാമുട്ട വിക്കലില്ല?
വിക്കല്ൽ വിക്കലില്യ ആള് ആളയ്ന് അയ്നെപ്പറ്റി അന്വേഷിക്ക്‌ണേല്ല. ഇവ്ടെ എന്താ ഇവ്ടട്ത്ത് നമ്മടെ നമ്മടെ നാട്ടില്ള്ള കടേല് കൊടുക്കുമ്പോ അവ്ടെ താറാമുട്ടക്ക് ആ കോള്കള് ള്ള ആളുകൾക്കല്ലേ? ഏഹ് കൊണ്ടോയി വെക്ക്വള്ളൂ. അല്ലാതെങ്ങനെ സ്റ്റോറെയ്ത് വെക്കൂല്ലല്ലോ.
ഉം ഉം അല്ല ആശ്യക്കാരില്ലാതെ വെറുതെ കൊണ്ടുവെച്ചിട്ടും കാര്യല്ലല്ലോ
കാര്യല്ലല്ലോ. പ്പോ ആള് ആള് ഇവ്ടെ താറാമുട്ടള്ളതും താറാവ്ള്ളതൊന്നും ആർക്കും അറിയത്തന്നെ ഇല്ല.
ഉ ഉം ഒര് വര്മാനമാർഗ്ഗാണ്ലേ ശെരിക്കാണെങ്കില്
ശെരിക്കാണെങ്കി, ഞാൻ പറഞ്ഞു എന്താ പറയാ ഇപ്പം താറാമുട്ടയായോണ്ട് ഞാനൊന്നും കഴിക്ക്‌ണില്ല. അപ്പ ഞാമ്പറഞ്ഞു എന്താ ഇത് താ മുട്ടേടെ കടേല് കൊണ്ടയൊട്ത്താല് നമ്മക്ക് താറാമുട്ട കൊണ്ടയൊടുത്താ ചെൽപ്പോ കോയിമുട്ടയൊക്കെ അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുവാരിക്കും. നമ്മടെ ടൗണില് കൊണ്ട്പൊ പോയി കൊടുത്താലേ ആഹ്
കൊണ്ടുരല് അങ്ങനെപ
ആഹ് അങ്ങനെ ആ അപ്പ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്ത ചെയ്താല് ഭയങ്കര ഉപകാരായ്രുന്നു ഇനിപ്പ മക്കളായാലും സ്കൂൾക്ക് പോകുമ്പൊഴൊക്കെ
ആഹ് അതെ സ്കൂൾലോട്ട്
നീ എന്തെങ്കിലും ഏഹ് കുട്ടികൾക്ക് എന്തേലും കൊടുത്തയക്കലുണ്ടോ
ഞാനങ്ങനെ സ്ഥിരായിട്ട് കൊടുത്തയക്കലില്ല ഇന്നിപ്പോ ഉരുളംകിഴങ്ങ് പൊരിച്ചു ഉരുളംകിഴങ്ങ് പൊരിക്ക അല്ലെങ്കി മുട്ട പൊരിക്ക കതിരൊണ്ടെലെ പറ്റുവൊള്ളൂ അപ്പം ഇന്ന് ഉരുളംകിഴങ്ങ് പൊരിച്ചിട്ട് കൊടുത്തയച്ചിരുന്നു
ഉം ഞാനിന്ന് എർ എറച്ചിക്കറിയാ കൊടുത്തയച്ചത് എറച്ചിക്കറിയും ദോശിം ക്ഷെ എന്താന്ന് വെച്ചാല് ഇന്നിപ്പ രാവിലെ മോന് സ്കൂളീക്ക് പോകാൻ എറങ്ങുമ്പം
ഉം
ആഹ് കും കുനിയല്ലോ.
ഉം.
കുൻ കുനിഞ്ഞപ്പോ ഔഹ് പ്പൊ നീച്ചാ കോയി. പിന്നെ കുനിഞ്ഞപ്പോ പിന്നെ എന്താ പറയാ വാട്ടർ ബോട്ടില് വീണ്
ആഹ് ആഹ്
അതെവിടോ ബെന്റ് ആയിട്ടുണ്ടെന്ന് തോന്നുണു
ഉം പൊട്ടിയോ
അത് പൊട്ടിയിട്ടില്ല. അതിപ്പം ആ അടപ്പ് മൂടുമ്പോ നമ്മക്കൊരു ഒരു അതൊരു ലെ ലെവൽല് മൂ അടപ്പ് മൂടുമ്പം ഒരു ലെവലിലല്ലേ നിക്ക്‌ ക്ക ഇതിപ്പം എന്തോരു നമ്മള് കൊറച്ചു ഭാഗം ഇങ്ങനെ പൊന്തിക്കാണ്ട് അങ്ങനെ നിക്കൂല്ലേ
അല്ല പുതിയതേനിയോ ഇപ്പൊ സ്കൂള് തുറന്നപ്പോ അങ്ങനെ വാങ്ങിയതാ
ആഹ് ഇപ്പൊ വാങ്ങിയ സ്റ്റെൻലെസ് സ്റ്റീലിന്റെ ആണ് നല്ല റേറ്റ് ഉള്ളതാണ്
ആഹ് ഈഹ് എന്താ മീഷോ അങ്ങനെ ഏതോ ഓൺലൈനീന്ന് വാങ്ങിച്ച് അതാണോ വാങ്ങണം ന്ന് പറഞ്ഞീനല്ലോ ഓൺലൈന്ന്
അൻഞ്ചേറ്റ് പിന്നിച്ചെത് അല്ല അതല്ല അത് വാങ്ങിച്ച് ഞാൻ റിട്ടേൺ ചെയ്ത്
അതെ എന്തെ ക്വാളിറ്റി ഇല്ല
അത് ക്വാളിറ്റി ഇണ്ട് പക്ഷേ അത്യാവശ്യം നല്ല വലുപ്പം ഒണ്ട് അപ്പം ഞാൻ വിചാരിച് ച്ചു കുട്ടികൾക്കല്ലേ ചെറുത് മതിയല്ലോ ആഹ് അപ്പോ ഇതിപ്പോ ഇവിട്ന്ന് വാങ്ങിച്ച് നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് ട്ടോ. പഷേ, ഇവിടന്ന് വാങ്ങിച്ചപ്പോ ഇപ്പ ഇത് ഇങ്ങനെയായി ഇനിയിപ്പം വെള്ളം നല്ലോണം ഒലിക്കുന്നുണ്ട് അപ്പോക്കും വണ്ടി ഓട്ടോ വന്നത് കൊണ്ട് ഞാന് മോനെ വേഗം പറഞ്ഞയ ച്ചിനിപ്പം ന്നാളെ വേറെ പഴയേതന്നെ ഇട്ത്ത് കൊട്ക്കണ്ടിരും.
ആഹ് ആഹ്
ഞാനിപ്പ പുതി അത് നല്ല രസം ഉണ്ട്ട്ടോ
എന്ത്
ഇന്നലെ ഞാന് ടിഫിൻ കിറ്റ് ടിഫിൻ കിറ്റ് വാങ്ങില്ലേ
വന്നോ വീട്ടിലെത്തിയോ
അത് വീട്ടിലെത്തി അത് നല്ല രസം ഉണ്ട് അറിയാ
വെൽതാണോ അതോ ആഹ് എങ്ങനെ ചോറ്റുപാത്രൊക്കെ കൊള്ളുവോ?
അമ്മു ആഹ് കൊറേ സാധനങ്ങളിപ്പം വാട്ടർ ബോട്ടിലും ചോറ്റുപാത്രവും ഒക്കെ കൊള്ളും ഇവരുടെ അത്യാവശ്യം വലിയ സാധനങ്ങളാ രണ്ടും.
ഉം ഉം
ഔ ഇന്റെ ഇമ്മെ അപ്പൊ എന്താ പറയാ അവര് ഏഹ് ബാഗിലിട്ട് ഞാനത് ബാഗിലന്നെ ഇട്ട് കൊട്ത്ത്ട്ട് അതില് ഉം ടിഫിനൊക്കെ അതിന്ന് ഇങ്ങനെടുത്ത് എടുത്താ മതി കിറ്റ് പുറത്തേക്ക് എടുക്കണ്ട അങ്ങനെ പറഞ്ഞി ട്ടുണ്ടായിരുന്ന്
ആഹ് ആഹ് മദ്രസ്ക് പോകുമ്പളോ അതോ സ്കൂൾ വന്നി അല്ല വീട്ട് വന്നിട്ട്
ഇവര് വന്ന് സ്കൂളിൽ വന്ന് സ്
ആഹ് ഹലോ..
അപ്പോ പിന്നെ.,. ആ ഇന്നലെ ടിഫിനേ
ആ പറി കേക്ക്‌ണ് ണ്ട്.
ഇന്നലെ ടിഫിന് അവയ് കണ്ടിട്ടില്ലായിരുന്നല്ലോ.
ആ ആഹ് കേക്ക്ണില്ലേ?
ഇന്ക് കേൾക്കുണ് ണ്ട് ഇന്ക്കവിടുന്ന് ഭയങ്കര സൗണ്ടും കേൾക്കുണ് ണ്ട് അപ്പ പിന്നെ ഞാൻ വിചാരിച് അതിങ്ങട്ട് കഴിഞ്ഞോട്ടന്ന് വിചാരിച്ചു. അപ്പോ.. എന്താ പറയാ ഒന്നാമത് നീ മ് കുട്ടിയെ കൊണ്ട് പോയി വന്ന് തിരക്കിലായിരിക്കും. ഹലോ
ഹലോ
കേക്കണില്ലേ റേഞ്ചില്ലയ്നു നേരത്തെ അതായിരിക്കും കേക്കാഞ്ഞ്.
ഉം മൊത്തത്തെ റേഞ്ചാ ക്ഷെ എല്ലാതും അവിടെള്ളതൊക്കെ എനിക്ക് കേൾക്കണുണ്ട്.
അതെഹ്
ആഹ് പിന്നെ.. അല്ല ഇന്നലെ ടിഫിന് കൊണ്ടന്നപ്പഴേ അല്ല അവര് കണ്ടില്ലായിരുന്നല്ലോ പ്പൊവര് രണ്ടു രണ്ട് സാധനവാ രണ്ട് സാധനാർഞ്ഞരണ്ടും രണ്ട് കളറാണ് രൻ ണ്ട് മോഡലാണ് മോഡൽ മോഡൽ ഒന്നാണ്ആ പക്ഷെ ഒന്ന് ഒരു ആ
കോംബോയിട്ട് വാങ്ങിയതാണോ?
ആ കോമ്പായിട്ട് വാങ്ങിയതാ ക്ഷെ അതിങ്ങനെ കോംമ്പോ ആവുമ്പഴും നമ്മള് രണ്ടെ രണ്ടെണ്ണം അങ്ങനെണ്ടാവുവല്ലോ? അപ്പൊ ഞാൻ വി ആ അപ്പൊഅ അന്ന് റെഡും ഒന്ന് ബ്ലൂ ആണ് വന്നത്.
ഹ് ഹം
അപ്പൊ ബ്ലൂമല് ബ്ലാക്ക് കോ കൂടുതൽ പോഷന്ണ്ട് റെഡ്പറ്റ് ക്ഷേ റെഡ് മൊത്തം റെഡ് പക്ഷെ അതമ്മൽ ലഞ്ച് ടൈംന്നെ യ്തിയത് കുറച്ചും പാടെ ക്യൂട്ടായിട്ടുള്ളത് ബ്ലൂമല. ഞാനതൊന്നും സത്യം പറഞ്ഞാ അന്ന് ശ്രദ്ധിച്ച പോലും ഇല്ല.
പ്പൊ മക്കള് അടിയായൊ?
ആ അടിയായി പുടിയായി അപ്പൊ അവരെന്തേയ് തെ? ഞാന് ഞാനത് കാണിച്ച കൊടുക്ക ഞാൻ ഇവിടെ ഒരു കോളിലയിരുന്നു അപ്പൊ ഞാനത് കാണിച്ചു കൊടുത്ത ല്ല ഇവര് ടി വി ഇടാൻ വന്നപ്പോ ഞാനവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഹ് അപ്പൊ വര് ഓന്ന് പറഞ്ഞ് ഓടിപ്പോയി രണ്ടു പേരും ബ്ലു. അപ്പോ രണ്ടു പേർക്കും ബ്ലൂ മതി. അപ്പൊ ഞാൻ പറ ആ ഞ ഞാൻ വിചാരി ഏ ബ്ലൂ ബാഗണ് മോന്റെത് അപ്പൊ ബ്ലൂ അവന് എടുത്തോട്ടെ മറ്റൊൾത് പി ങ്കാണ് അപ്പൊ റെഡ് അവളെ ടുത്തോട്ടെന്ന് വിചാരിച്ച് ആ ആഹ് അങ്ങനെ അപ്പം രണ്ടു പേർക്കും റെബ്ലൂ മതി. അപ്പൊ പിന്നെ ഭയങ്കര അടിയായി പ്രശ്നവാ യി ആ മോ മോന് പിന്നെ വാശിയാണല്ലോ. ഇവളും ഭയങ്കര വാശിയ ഇവൾ പിന്നെ കൊടുക്കൂ ലാന്ന്ള്ള നില ഒന് ഓള് സംസാരിക്കൊന്നുല്ല ഓളത് കയ്യി പിടിച്ച് ങ്ങട്ട് ഇര് ഇരുന്ന് ഇവൻ പിന്നെ ആ ഇവന് പിന്നെ മുട്ടൊക്കെ കുത്തി കൊറെ കേ കുമ്പി കരഞ്ഞൊക്കെ ചെയ്ത് അപ്പൊ ഞാൻ മെയ്ന്റ് വച്ചില്ല മ് അ ആരും ജയിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഓ ന്റെ പൈസ പോയി ഇത് ങ്ങനെ ന്റെ പൈസ കളയേണ്ടില്ലന്ന് നിങ്ങ ക ച്ചറകൂടാനായിരുന്നെങ്കി ന്നൊക്കെ പറഞ്ഞുഞാൻ. മ് ആ ഇമോഷണലി തകർക്കാൻ നോക്കി പക്ഷേ അവ ർന്നില്ല അപ്പൊ മോള് പറഞ്ഞു നമുക്ക് ലോട്ട് ഇടാന്ന് പറഞ്ഞു. അപ്പം അപ്പം കഴിഞ്ഞ ഇപ്രാവശ്യം അങ്ങനെയായിരുന്നു ടിഫിന് ഓർഡർ ചെയ്ത സമയത്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റിണ്ടെങ്കിലേ രണ്ടാമത്തെ ആക്ക് ഓർഡർ ചെയ്യുള്ളു അപ്പൊ ഇവർക്ക് രണ്ടു പേർക്കും ഫസ്റ്റ് ഓഡർ ചെയ്യണല്ലോ അപ്പ ലോട്ടിട്ട് അന്ന് മോന് മോൻക്കാണ് കിട്ടിയത്
ആഹ്
അപ്പൊ ഇന്ന് ഇന്നലെ ലോട്ടിട്ടപ്പം ഓ അവള് പറഞ്ഞു ആ ഉമ്മ അങ്ങനെ ഒരു ലോട്ട് ആയിട്ട് ഇടണ്ട എന്താ പറയാ ബ്ലൂന്നെയ്താ റെഡ് നെയ്താ എന്നിട്ട് ഏ ഞങ്ങള് എടുത്തോളാന്ന് പറഞ്ഞു അപ്പോ അവള് ബിസ്മിയൊക്കെ ചെല്ലി എടുത്ത് അവക്ക് ബ്ലൂ കിട്ടി ട്ടീ അവക്കാണ്
ഓഹ് എന്നിട്ട് മ മോന് സമ്മതിച്ചോ
മോന് പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത് ഞാന് നല്ലോണാണ്ട് ചീത്ത പറഞ്ഞപ്പോ അവന് പിന്നെ ആ ബാഗ്തലയിലിട്ട്
അല്ല നമ്മൾതേയ് അവരുടെ എല്ലാ വാഷിക്കും നിന്ന്കൊടു
ആഹ് ആഹ് അത്‌ ചേലാവും പിന്നെ നമ്മള് ചെറുതല്ലേ എന്ന് വിചാരിച്ച് നമ്മളെപ്പഴും ഒരു പരിഗണന നമ്മ ചെറുതിന് കൊടു ക്കും
അത്ണ്ട് അതിപ്പ എന്റെ മോ മോക്കും തന്നെ ഞാന് ആഹ് നമ്മള് അവരെ ചെറിയ മോളെ പറഞ്ഞിട്ട് കാര്യല്ലന്നെര്തീട്ടാണ് വല്ല്യ വല്ല്യാളെ ചീത്ത പറയുന്നത് പക്ഷേ എനിക്ക് ക്കന്നെ അറിയാ ചെറിയ ആളാണ് എല്ലാ കുത്തിതിരിപ്പിനും മുന്നിൽക്ക്
ണ്ട്
ആഹ് അതെ അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ആലോയിക്കേയ് ഇപ്പൊ ഇന്റെ ഇവിടുത്തെ കാക്കന്റെ മോള് പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ ആ കാക്കന്റെ മോളെ അനിയത്തിനോട് ഓള് പറഞ്ഞു കൊടുക്കാണ് എന്താ അപ്പോഴാണ്ൻക്ക് അയിന്റെ ഒരു ഗൗരവം മൻസ്സിലായത് ഓളോട് പർഞ്ഞൊട്ത്ത് ആഹ് ഓളെ പേര് വിൾച്ച് ട്ട് പറഞ്ഞു എന്താ ഇഞ്ഞി എന്താ ചെറിയ കുട്ടികള് വീട്ടിൽ വന്നാ പിന്നെ ഞമ്മള ഇഷ്ടണ്ടാവൂല പിന്നെ ഞമ്മള് വല്ല്യ ആൾക്കാരയ്ക്കാരം അപ്പ പിന്നെ നമ്മളെ എല്ലാരും ചീത്ത പറലയ്ക്കാരംന്ന് അപ്പളാണ് ഇൻക്കയ്ന്റെ ആ ഒരു ഗൗരവം മനസ്സിലായത് കാരണം നമ്മള് നമ്മളിപ്പോ ഒന്ന് വിചാരിച്ച് പറയുന്നതല്ല
ആഹ് അല്ല അല്ല ആഹ് അവര്ക്ക് ആഹ് അത് ശരിയാണ് കെട്ടോ സത്യത്തില് ഇപ്പന്റെ സിസ്റ്ററായാലും ഇങ്ങനെ പറയലുണ്ട് അവളെശരി ക്ക് നോക്കിയിട്ടില്ല കാരണം അങ്ങനെ നോക്കിയിട്ടില്ല എന്നല്ല മക്കള് അന്നൊക്കെ പ്രാരാബ്തും കാര്യങ്ങളൊക്കെ കൊണ്ട് മക്കളെ നോക്കാനും പിന്നെ ച്ച് വല്ല്യ മക്കളാവകുമ്പോ കൊർച്ചും കൂടെ പണികളും കാര്യങ്ങളും ഒക്കെണ്ടാവുമല്ലോ
പക്ഷേ ഞാൻ ഇന്റത് എന്ന് പറഞ്ഞാല് ആറ് ആറേക്കാല് വയസ്സിന്റെ ഡിഫറൻസ്ണ്ട് അതിന് ശേഷാണ് ചെറിയ മോളുണ്ടായിരുന്നു ന്നാലും അവർക്ക് അവര് ചെറുതാണല്ലോ അതെ
ഇവ ഇവര് തമ്മില് സത്യം പറഞ്ഞാ വലിയ ഡിഫറൻസൊന്നും ഇല്ലാലോ നിനക്കറിയാലോ പക്ഷേ ന്നാലും എന്താ പറയാ മോനും ഭയങ്കര വാശി പിടിക്കും പക്ഷേ ഇപ്പൊ ഞാന് ഇങ്ങനെയൊക്കെ ചെ ചെയ്ത് കൊടുക്കും അപ്പൊ ഇപ്പ വല്ല്യ കുഴപ്പല്ല ഇപ്പൊ പിന്നെ റെഡി ആയി ന്നാ ശരി
ആഹ് ഓക്കെ